കേക്ക്ണില്ലേ ഉം നല്ല വർത്താനം എവടെ
ഞാൻ ഇവടാ വീട്ടിലിണ്ടെ ഇജ്ജ് എവിടെ
ഞാനും വീട്ടിലന്നെ
ഏ എന്താ പണി
പൊറത്ത്ന്നും പോണില്ലേ ഒന്നില്ല വെറുതെ ഇരിക്ക വീട്ടിലിങ്ങനെ ഇരിക്കാ
ഏ ആ ഞാൻ ഇന്നട്കും പോണില്ലടി ഞാൻ ഇന്നലെ പോയിനി കോഴിക്കോട്
ആ ഞാനും പോയിനല്ലോ ഇന്നലെ കോഴിക്കോട്
ഏഹ് ഇജ്ജ് ഉണ്ടേയിനോ
ആഹ ഇയെവിടെനു
ഞാൻ ഇന്നലെ കോഴിക്കോട് ബീച്ച്ക്ക് മാത്രം പോയിട്ടുള്ളു ഇയ്യ് എവിട്ക്ക്ക്കെ പോയിന്നലേ
ഞങ്ങള് ബീച്ചിപോയിട്ടില്ല. ഞാൻ ഫാമിലിന്റെ കൂടെ അങ്ങനെ വെറുതെ സൺഡേയപ്പ അങ്ങനെ ഇറങ്ങിയതന്
ഏ എന്നിട്ട് എവിടൊക്കെ പോയി
ബീച്ചിൽ പോയില്ല ഇന്നലെ മഴയല്ലേന അപ്പൊ ങ്ങള് ബീച്ച് പോകണം വിചാരിച്ചിരുന്നു പിന്നെ ബീച്ച പോയില്ല ആകെ എസ് എം സ്ട്രീറ്റ് പോയി പിന്നെ അവിടെങ്ങന്നെ ഫുളൊന്നു കറങ്ങീട്ട് പിന്നെ ആഹ് അങ്ങനെ കൊറച്ചൊക്കെ കറങ്ങി പിന്നെ അങ്ങനെ ഉ ലുലു പോയി
ഏ ആ ലൂല് പോയോ
ആഹ പിന്നെ അങ്ങനെ ലേറ്റ് ആയി അപ്പൊ ലുലുന്ന് ഇറങ്ങിയപ്പോ തന്നെ ലേറ്റ് ആയി അവിടെ ഫുൾ ഇപ്പ വേൾഡ് കപ്പ് നടാ നടക്കല്ലേ അയിന്റെ എന്തൊക്കെയോ പരിപാടികളോ അതും ഇതും
ഏ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ
ആഹ് ആഹ് ഓയ് ആഹ് ഓരോ ഇങ്ങനെ ഫുട്ബോൾ തട്ടുക കുട്ടികൾന്നിട്ട് അതിന് സമ്മാം കൊടുക്കുക അങ്ങനെ അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട അപ്പൊ അങ്ങനെ അതുകണ്ട് നിന്നപ്പോത് ലേറ്റായി പിന്നെ പോന്നപ്പോത് വീട്ടിലെത്തുമ്പോ ഒരു പതിനൊന്ന് മണി ആവാനായി ഒരു പത്തരയൊക്കെയായികുണു
അപ്പം ഹൈലേറ്റ് പോയിട്ടില്ല
ഇല്ല ഹൈലേറ്റ് പോയില്ലേ നിങ്ങൾ ഹൈലേറ്റ് പോയോ
ഇല്ലേ ഹയ്ലേറ്റ് പോയിട്ടില്ല ഞാ
ഹയ്ലേറ്റ് ആ ഭാഗത്തല്ലേ ഹൈലൈറ്റ് അങ്ങോട്ട് പോകണ്ടേ നമ്മൾ ഇവിട ഹൈലൈറ്റ് പോക പിന്നെ രാത്രി അടുത്തുള്ള ബീച്ച് പോവാാൻ വിചാരിച്ചു പിന്നെ നല്ല ലേറ്റ് ആയോണ്ട്
ആഹ് ഒന്നാമത് നല്ല ബ്ലോ ക്കും റേഡ് പണിയൊക്കെ ആയിട്ട് എന്നാ തന്നെ ആഹ് ഞങ്ങൾക്ക് അങ്ങോട്ടും കെ എസ് ആർ ടി സി കിട്ടി ഇങ്ങോട്ടും കിട്ടി മോളേ ഭയങ്കര കോമഡിയായി കെ എസ് ആർ ടി സില്
ഏഹ് ഞങ്ങക്ക് കിട്ടി
തെരക്കീന്‌
ആഹ് തെരക്കോണ്ട് ഞങ്ങളൊരു കെ എസ് ആർ ടി സി കണ്ടു പോണത്. പക്ഷെ അത് വേറെ എവിടെക്കോ ഇനി എന്നാല് തെരക്ക് കണ്ട്പ്പോ തന്നെ കേറാൻ തോന്നണില്ല. സാധാ ബസ്സില് തന്നെ നല്ല തെരക്കാ നിന്ന് പോന്നക്ക്ല്ലേ രാത്രി ലാസ്റ്റ് ഏറ്റോം ലാസ്റ്റ് ബസ്സിനാ പോകുന്ന ഞങ്ങള്. അതുടെ കഴിഞ്ഞ ബസ്സില്ല അങ്ങനെനി
ഞങ്ങള് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പോയി ബസ്സ് കേറാനേ നാലര നാലേകാലിനാണ് ബസ്സ് പറഞ്ഞത് എന്നിട്ട് നാലരക്കാണ് ബസ്സ് വന്നത്. എന്നിട്ട് എന്താ അന്ന് നെലമ്പൂർക്ക് കൊറേ ആൾക്കാരുണ്ടെയ്നി കേറാനി എന്നിട്ട് വേറൊരു കെ എസ് ആർ ടി സി പാലക്കാട്ക്ക് പോണ ബസ്സാണ് ആ ബസ്സിന്റെ ഡ് മാറ്റിയിട്ടെക്കാണ്. ബോർഡിലും ഒന്നും വെച്ചിട്ടില്ല എങ്ങിട്ടാണുള്ളതൊന്നും എട ആൾക്കാര് നെലമ്പൂർക്ക് ക്ക വിചാരിച്ച്ക്കാണ്ട് എല്ലാരും വാടാ അയില് കേറി കൂടിക്കണ്. എന്നിട്ട് പിന്നെ ബസ് എന്നാപ്പൊറമ്പേ ഒരു യുദ്ധം പോലെയ്നി കേറണതൊക്കെ. അങ്ങട്ടുംന്തിട്ടിട്ടും ഒരു എന്തല്ല ഇട്ടിട്ടൊക്കെ ഫുള്ള പെണ്ണ്ങ്ങളന്നെ കെഎസ് ആർ ടി സി ല്.
ആഹ് പക്ഷെ ഇപ്പോ ന്യൂസൊക്കെ വന്നല്ലോ നഷ്ട ഇന്ന് ന്യൂസ് വന്നിക്കണല്ലോ എത്ര കോടി നഷ്ടം
നഷ്ടാ കണ്ട് കണ്ട് ഇതൊക്കെ ഇപ്പം നിർത്തിയേക്കാരേ ഇനിപ്പോ കുറച്ചും കൂടിയൊക്കെ ഇണ്ടാവൊള്ളൂ. അനക്കിന്ന് ക്ലാസ്സില്ലെ? ആന്താ ക്ലാസ്സില്ലാത്തെ?
എന്താ അറിയില്ല വാലുവേഷനൊക്കായിട്ട്.
ഉം പക്ഷെ കൊറേ കോളേജിനിപ്പം തൊടങ്ങിയിട്ടുണ്ടല്ലോ.
ആഹ് ആഹ് തൊടങ്ങിക്കണ്
പിന്നെ ഫുഡയിച്ചോ?
ഇല്ലേ ഫുഡയിക്കാൻ ആയിട്ടില്ല. അനക്ക് ആയോ അവിടെ?
ഇല്ല. എൻക്കൊന്ന് ബാങ്കീ പോണ്ടീരും. അപ്പൊ അതിനിങ്ങനെ നിക്ക.
ഏഹ് ഈ എവിട്ത്തെ ബേങ്കിലാ പോവല്. നെലമ്പൂരാ?
നെലമ്പോര് എസ് ബി ഐ അറിയോ?
ആഹ് ആഹ്
അവടെ എൻക്ക് ഗൂഗിൾ പേ ഇണ്ട്. പക്ഷെ ഒരു ആ അവിടെ വേറൊരു അക്കൗണ്ട്ണ്ടാക്കി. അതിലും കൂടി ഒന്ന് ജീപേ തൊടങ്ങുവാനം.
അയ്ശരി എന്നിട്ട് ആരൊപ്പളാ പോണത്? ഒറ്റക്ക പോണേ?
ഇല്ല കസിന്ണ്ട്.
ആഹ് ആഹ് ശരി
യോ അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് നോക്കിന്. ഈ എവിടെ? നിങ്ങളെ വീട്ടിലാരൊക്കെണ്ട്?
എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ താത്ത, കാക്ക അങ്ങനെയൊക്കെ.
ഓഹ്
ഉം അവിടെ ആരൊക്കെയൊള്ള്?
ഇവിടെ അങ്ങനെ തന്നെ
അയ്ശരി ഫുഡൊക്കെ ആയോ?
ആഹ്
ഏ നീ കുക്ക് ചെയ്യാറില്ലേ
ആഹ് ഇയോ
ആഹ് ചെുതായിട്ടൊക്കെ കുക്ക് ചെയ്യും ഇയ്യ് എന്തൊക്കെ ഉണ്ടാക്കല്
ആഹ് ഞാനും അങ്ങനെ തന്നെ
ഉം ഇനി ബേങ്ക്ക്ക് എപ്പളാ പോണേ എങ്ങനെ ബേങ്ക് ക്ക് പോവാ
ഉം ഓട്ടോക്ക് പോണം മഴ പെയ്ണ്ട് ഇവിടെ
ഓഹ് ഞങ്ങക്ക് ഇവിടെ മഴ ചോർന്ന്ക്കണ് പ്പം നേരത്തെ ഇണ്ടേനി
ആഹ ഇണ്ടായീനി ചോരും പിന്നി പെയ്യും പിന്നി പെയ്യും പിന്ന നിക്കും അങ്ങനെ
ഉം നമുക്ക് എടുക്കെ ഒക്കെ പോവേ ന്നുല്ലേ ആമസോൺ വീ പോഎൻ്റ് ക്കെ ഒക്കെ ഇപ്പം ഭയങ്കര രസാ തോന്നുന്നുണ്ട് ക്ലൈമേറ്റ്
ആ അവിടക്കൊക്കെ പോയാൽ വീഴും വഴുക്കി വീഴും
ഇല്ല പിന്നെ കക്കാടം പോയ പോണം ഇപ്പൊ പിന്നെ മഴൊക്കെ ചെറിയ ഹലോ
ഹലോ
കേക്കണില്ലേ
ഹലോ കേക്കണില്ലേ ഹലോ
കേൾക്കണില്ലേ
ആഹ് ആഹ് ഇപ്പൊ കേക്ക്ണ് നേരത്തെ കേക്കണില്ലേനു ആമസോണ്ക്കൊന്ന് ഇപ്പൊ പോകാൻ പറ്റൂല്ല അവിടെഒ ക്കെ ഇപ്പോ ഭയങ്കര വഴക്കലക്കലേകാരം പാറല്ലേ
ആഹ് ശെരി ഇയ്യ് പോയിട്ടുണ്ടോ അവിടെ ആ കൊറെ ട്രക്ക് ചെയ്യണ്ടോ അവിടെ
ട്രക്കും ചെയ്യാ അല്ലാതെ നമുക്ക് നടന്നിട്ടും പോവാ ഞങ്ങള് പോയ സമയത്ത് ഒരു പ്രാവശ്യം വണ്ടിമ്മേ പോയി പിന്നെ നടന്നിട്ട് പോയിക്കണ് നടക്കാനാണേ കൊറേ നടക്കണം പിന്നെ അവിടെ ഇടയ്ക്കിരിക്കാനുള്ള ഓരോ പാറ തൊക്കെ ഉണ്ട് അപ്പൊ കൊഴങ്ങുമ്പോ അവിടെക്ക ഇരിക്കാ എന്നാലും കുറ നടക്കാണ്ട്
കുറെ ഉണ്ടല്ലേ
ഉം
കക്കാടംപുഴേൽ ഇല്ല ഞാൻ പോയിട്ടില്ല ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോന്ന് പോയോക്കണംന്ന്ല്ലോര്
അവിടെ ഒരു ആഹ് അവിടെ ഒരു കടണ്ട് അവ്ടെ ഞമ്മള് പൈസൊന്നും അപെയ് വാങ്ങാനും ഇതാക്കാനൊന്നും ആളില്ല. ആൾണ്ടാവൂല ഒര് കടണ്ട് അവിടെ എല്ലാണ്ടാവും ഞമ്മക്ക് വാണ്ട വാട്ചിട്ട് പൈസ ഔടെ ഇട
ആ ഞാൻ വീഡിയോയിലൊക്കെ കണ്ട് കന് അത്
ഗൂഗിൾ പേന്റെ ഇതൊക്കെണ്ട് ഇന്ന്ട്ട് ഞമ്മക്ക് വേണ്ടതാക്കിട്ട് ഞമ്മള്. ഗൂഗിൾ പേ ചെയ്ത് കൊട്ക് അല്ല ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാ പൈസ വ ഔടെ ഇടാൻ പറ്റും തോന്ന്ണ്ട് ഇൻക്കറിയില്ല ഞങ്ങൾ പോയ സമയത്തൊ ഗൂഗിൾ പേ ചെയ്ത കൊടുക്കെനി എല്ലാണ്ടാവു ഔടെ ന്നമുക്ക് വാണേ എല്ലാം ണ്ടാവും പിന്നെ വേണേ ചായ പാലൊക്കെണ്ട് അവിടെ നമുക്ക് വേണേ ചായണ്ടാക്കി നമ്മളന്നെ കുടിക്കാം അങ്ങനെ ഒരു
ആ ശരി നല്ല രസവുംല്ലേ അപ്പൊ ഈ ക്ലൈമറ്റിലൊക്കെ പോകുമ്പോ
അയാളൊരു വിശ്വാസം.
അതാണ്.
എത്രയോ ആൾക്കാര് പറ്റിച്ചിട്ട് പോവ്ണ്ടാവും. ഉം
ന്നാലും അങ്ങനെ ആയാല്.
പിന്നെ കൊറെ കുറെ വേറെ വേറെ ആൾക്കാര് വേറെ നാട്ടിത്തെ ആൾക്കാരോക്കെ അധികം അവിടെ ണ്ടാവാ. വൊര ട്രക്ക് ചെയ്യാനൊക്കെ വരുന്നതും പിന്നെ ട്രക്ക് ചെയ്യാൻ ജീപ്പ് ഒക്കെ ഉണ്ട് അവിടെ
ആഹ് ജീപ്പൊക്ക്ണ്ട്ന്ന് ഞാൻ കണ്ടു റീൽസില്.
ആ അങ്ങനെയും പോവാ പക്ഷെ അധികം ആൾക്കാർ നടന്നിട്ടന്നെ കേറല്.
ആഹ് അട്ടന്റെ പ്രശ്നമൊക്കെ ഒണ്ടോ അവിടെ.
ങോ അങ്ങനെന്നും ഞങ്ങള് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിക്ക്ണ് അങ്ങനത്തെന്നുംഞങ്ങക്ക് ഫീൽ എഴുതിയില്ലട്ടോ അറിയില്ല. അറിയില്ല കൂടുതല് അറിയില്ല.
പിന്നെ ക ആ പിന്നെ കക്കാടമ്പയും പോകണം എന്നുള്ളൊരു പൂതി യൊ ക്കെ ഉണ്ട്.
ആഹ് ഇപ്പൊ ക്ലൈമറ്റോക്കെയാണ് അവിടൊയോക്കെ പോയാ. നമ്മുടെ നല്ലോ നോക്കണം കാരണം ഇപ്പൊ നല്ല വൈക്കല് ഉണ്ടാവും.
അതാണ് പിന്നെ ചെറിയ ചാറ്റൽ മാഴൊക്കെ നല്ല സീൻന്നെ ആകും.
ഉം
അവിടെന്തട്ടത് എന്താ സ്പെഷ്യല്.
ആഹ എങ്ങനെ
അവിടെ എന്താെന്നുക്ക് സ്പെഷ്യലി പറിയം ഫുഡിന്.
എന്താ അറിയില്ല ഞങ്ങള് കഴിച്ചില്ല
ആഹ്
ഉം അവിടെന്താ
ഇവടെന്താ സ്പെഷല്ന്ന് പോയൊക്കില്ല മീൻങ്കറി എന്തോവാണ് തോന്ന്ണ്ട്.
ആ ഞാനും പോയോക്കീട്ടില്ല.
ഉ
അപ്പോൾ അങ്ങനെ ഇന്നിട്ടെയ് അനക്ക് ക്ലാസ്സോന്നു ഇല്ല്യാ?
ഇല്ലേയ് ഞാൻ ക്ലാസ്സില്ല ഇന്ന് ക്ലാസ്സില്ല.
ഏഹ് എന്താ ചെയ്യണേ?
ഞാൻ പഠിക്കണ്.
എന്ത്
ഞാൻ ഡിഗ്രി
ഏഹ് എവിടെ
അമ്മേല്.
ഹലോ? ഹലോ?
ആ ഹലോ?
ഹലോ?
അലോ?
ഹലോ കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട്.
ഹലോ?
ഹലോ കേക്ക്ണില്ലേ?
ഹലോ?
ഹലോ?
ഹലോ? കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട്
ഇന്ന് എടുക്കിട്ട്ന്താ സ്റ്റെക്കാവണേ?
അതെന്തോ റേയ്ഞ്ചിന്റെ ഇഷ്യൂണെന്ന് തോന്ന്ണ്ട്.
ഇടത്തേക്കെ നിക്ക് ഇത് ഇടക്കിടയ്ക്ക് കട്ട് ആവണ്ട്
ആഹ് ഓക്കേ ഓക്കേ
ഉം ഈയ്യ് എവിടെ പഠിക്കണ്ന്നാ പറഞ്ഞേ?
ഞാന് അമല്
ഓഹ് ഏഹ് ഏതടുത്തെ
ഞാൻ ബിക്കോമ്
ആഹ് ഞാന് പൊളിറ്റിക്കൽ സയൻസ് ബി എ
ആഹ് ഓക്കെ എങ്ങനെണ്ട് തന്റെ എക്സാം കഴിഞ്ഞില്ലേ സെം എക്സാം ഒക്കെ
ഓഹ് ആഹ് ഇപ്പൊ ഫോർത്ത്സം കഴിഞ്ഞ് അയിന്റെ വാലുവേഷന്റെ ലീവെനി ഇത്രയും ദിവസം. റിസൾട്ട്പ്പ അടുത്ത അറിവെക്കാലും അപ്പൊ ഫിഫ്ത്ത് സെമ്മ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ്
ഉം ഈ എവിടെ പഠിക്കണത് ഈ ഏത് കോളേജിലാ
പിന്നെ വേറെന്താന്നിട്ട്?
ഈ ഏത് കോളേജിലാ പഠിക്കണേ ഹലോ ഇ ഏത് കോളേജില പഠിക്ക്ണേ?
ഹലോ ഹലോ കേക്ക്ണില്ലേ